ഹലോ ആ കേൾക്കുന്നുണ്ട് എന്താ പണി
എന്താ ഇപ്പൊ വെറുതെ ഇങ്ങനെ ഇരിക്ക കുട്ടികളൊക്കെ വരാനായ പോരങ്ങനെ കാത്തിരിക്ക
അതെ അല്ലാ കുട്ടികൾ എങ്ങനെ ആ സ്കൂൾ ബസ്സിലാവൂലേ വരാ?
ആ സ്കൂൾ ബസ്സില്
ആ ഗവൺമെന്റിലാ പഠിപ്പിക്കണ അതോ പ്രൈവറ്റ് ആയിട്ടാണോ?
അല്ല ഗവൺമെന്റ് തന്നെ
എത്രലാ പഠിക്കുന്നത് മക്കള്?
ഓ എൽ കെ ജിലാണ്
അതെ ഇന്റെ മോള് മൂത്ത മോള് എൽ കെ ജിലാ
ആ അത് ശരി എന്നിട്ട് എത്താനായപ്പോ?
ഇന്ന് പോയിട്ടില്ല ഇന്ന് പനി ആയപ്പോ ഞാൻ ഇന്റെ വീട്ടിക്ക് പോന്നു
ആ പനിയാണോ?
പനി ആയാലൊന്നും അവിട്ന്ന് ഏ പിന്നെ ലീവ് ഉണ്ടല്ലോ വെള്ളിയാഴ്ചൊക്കെ
ആ അവധിണ്ട്
അപ്പൊ അത് നാളെയും ചിലപ്പോ ലീവായിരിക്കോള് കാരണം ചുമക്ക ഇണ്ട് അപ്പൊ അതിനൊണ്ട് ആ ഇ ഇപ്പൊ കാണിച്ചിട്ടാ വരുന്നെ വരുന്നത് ഞൻ വീട്ട് വീട്ടിക്ക് പോന്നു അവിടെ നിക്കുമ്പോ കുട്ട്യാൾക്ക് വെയ്യാതെ നമ്മള പണി ഒന്നും നടക്കൂല പിന്നെ ചെറിയൊരു മോളുള്ളതാണ് ഒന്നര വയസ്സായിട്ടുള്ളൂ
ഏ എനിക്കും അങ്ങനെ തന്നെയാ ഒരാ ആ വലിയ മോള് എൽ കെ ജിയിലാണ് ചെറുതിന് ഒന്നര വയസ്
അതെ ആ ആ ഇതാ ഞാ ഉറങ്ങി ഇപ്പോ ഉറങ്ങി രണ്ടാളും ഉറങ്ങി ര രണ്ടിനേും കൊണ്ട് നട ക്കൂല അധികം സമയത്തും മറ്റോള് പിന്നെ സ്കൂള് പോണോണ്ട് കുഴപ്പല്ല്യാ പക്ഷെ ചെറിയ ആൾക്ക് ഞാനന്നെ വേണം എന്റെ ഒപ്പം തന്നെ നടക്ക എല്ലത്തിനും
കുട്ടിയേക്കെന്തെങ്കിലും അസുഖായാൽ തന്നെ നമ്മളെ പണികളും കാര്യങ്ങളും ഒക്കെ
ആ പിന്നെ അതോലെ നമ്മളെ വീ ട്ടിൽ നിക്കുമ്പോലല്ലല്ലോ വേറെ വീട്ടിൽ പോയി നിക്കുമ്പോ
അതെ അതെ ആ ഭർത്താവിന്റെ വീട്ട് നിക്കുമ്പോ പിന്നെ പറ്റില്ല അതന്നെ
ആ ഞാൻ അതോണ്ടന്നെ വീട്ടീക്ക് പോന്നെ ഇവിട ആകുമ്പോ പിന്നെ ഫ്രീ ആയിട്ട് ഇരിക്കാ നമ്മക്ക് നമ്മക്ക് ഇനിയിപ്പോ പണി ഉണ്ട് പറ പറയാണെങ്കിലും നമ്മളെ വീട്ടിലമ്മമാര് ചെയ്യും അവിടെപ്പ അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ അവര് ചെയ്തോ ട്ടേന്ന് പറഞ്ഞ് നിക്കാൻ പറ്റ
പറ്റില്ല അത് ശരിയാ
അപ്പൊ പിന്നെ ഞാൻ വേഗം ഇങ്ങട്ട് പോന്നതാ
ഇപ്പ അയ്ന് പലതരത്തിലുള്ള പനികളുണ്ട് ഇപ്പല്ലെ ഇപ്പൊ എല്ലോട്ത്തും പനിയാണ് എല്ല എന്തൊക്കെ പനികാണ്
ഇപ്പൊ ഇന്റെരു ഏട്ടന്റെ ഉം ഏട്ടന്റെ കുട്ടി ട്ടി ങ് കുട്ടീന്റെ സ്കൂള് ക്ലാസ്സില്ള്ള കുട്ടിയാ തോന്നുണു ന്നമ്മ്ടേ ആ ഇപ്പോ ഉള്ള ഒരു ത് ണ്ടല്ലോ മറ്റേ ഷ് ഷികല്ല ഷി ഷികല്ലാ ആ ആയിട്ട് കുട്ടി മരിച്ചു പ്പം അമുക്ക് പ് ആ ന്നമ് പേടി ആണ് ചെറീഏ കുട്ടിഏളൊക്കെ ഓ ഡെയ്ഞ്ചറാണ് ന്നമ്മ്ളെ നിപ് പ്പ പോലൊന്നു എല്ല നിപ്പൊ ക്കാർഞിട്ട്ണ്ടെങ്കി ങ്കിലാദ്യ ഒക്ക കൊർച്ച് ഭയങ്കര പേടിആയ്രുന്നു ആ കോ ലോക്ക്ഡൗൺ സമയ്ത്തൊക്കെ ന്നമു ക്ക് ഭയങ്കര പ്രശ്നേര്ന്നു ന്നമുക്ക് വയങ്കര പേടിയാര്ന്നു അതെ ന്തോ വെല്ല്യ മാരക രോഗാണെന്ന്ള്ള ന്നമ്മള അതിനനുസരിച്ച് അയ്നോട് പൊരുതീട്ട്ണ്ടെങ്കില് അത് മാ മാറാവ്ന്നതേ ഒള്ളൂ ക്ക് ഭയങ്കര നി കുട്ടി ശ്രദ്ധിക്യ കു ശ്രദ്ധിക്കാഞിട്ടാണോ എൻ ന്താ അറീല അതായത് ന്നമുക്ക് പനി വന്നാ അമ് ഡോക്ടറെ കാണിക്കും പക്ഷെ മറ്റുള്ള ടെസ്റ്റ് ടെസ്റ്റ്കള് അമ്മ്ള് ച് ചെയ്ന്ല്ലല്ലോ
ആ
ഇത് ആ അതിനോണ്ടായിരിക്കാന്ന് ഞാൻ വിചാരിക്ക്ണു ശെരിക്കും പർഞ്ഞാ ന്നമ്മള് മാസത് ത്തിലെ എല്ലെങ്കി രണ്ട് മാസം കൂടുമ്പളോ ന്നമ്മളൊക്ക ഒര് ബോഡി ചെക്കപ്പ് ചെയ്യ്ണത് നല്ലത്
ശെരിയാണ് ആ എ ഒ എന്തൊക്ക അസുഖങ്ങളാ എന്താ ഒന്നും അറിയില്ലല്ലോ അതും ഇപ്പത്തെ കാലവു ആവ്അ
ആ ഇപ്പത്ത കാലത്ത് ഇപ്പം ന്നമ്മള് പണ്ടൊക്ക ആണെന്ന്ണ്ടെങ്കില് ആർക്കും ഒര് രോഗങ്ങളു ണ്ടായ്ട്ടില്ല അങ്ങനേയ് അവ് അവര് മേലഅനങി പണി ഇട്ക്ക്ണു ഇന്ന് പ്പോ എ സി യിലൊക്കാണ് എ സി ല് സീറ്റിലിരിക്ക്ൻ ന്നവരാണ് ന്ന് അധികം പക്ഷെ മറ്റ് പഴയ കാലത്ത് പറയുമ്പോ ന്നമ്മള് കൃഷ് ഷീ ടങ്ങൾള് പോയിട്ട് മണ്ണിലും ചെളിയിലും ഒക്കെ ആ തൊഴുത് മറിഞ്ഞ് അങ്ങൻത്ത പണികളും പിന്നെ അവ് ര് ന്നാട്ടില്ള്ള ഭക്ഷണാ കഴിക്ക്ണൊള്ളൂ
അതോണ്ട് എന്നെ പണ്ടത്തെ കാൽത്തെ ആളുകൾക്ക് അങ്ങനെ അസുഖങ്ങളും കാര്യങ്ങളും ഒന്നുല്ലല്ലോ ഇപ്പത്ത കാലത്തെ അബേക്ഷിച്ച് ഇപ്പൊ ആ ഇപ്പൊ ഒരു കൊർച്ചൊരു വയസ്സാഉമ്പോത്തിന് തൊട്ങ്ങാണല്ലോ ഷു ഗർ പ്രഷറ് മറ്റത് മർച്ചത് അർഞിട്ട് ങ്ങനെ ചെർപ്പക്കാർക്കെന്നെ
അതന്നെ ഇക്കി ഒര് അമ്മമ്മ ണ്ട് അമ്മമ്മക്കീ ന്നൂറൊക്കെ ആവാറായിട്ട്ണ്ടാഉം ന്നല്ല കുനിഞ്ഞിട്ടാ ന്റെ അമ്മേന്റെ അമ്മ അപ്പം അതിനങ്ങന പ്രഷറോ ഷുഗറോ ഒന്നു ല്ല സ് സ്വയം ബാത്റൂമ് പോക്കും കാര്യങ്ങളൊക് ഒക്കെ സ്വന്തായിട്ട് ചെയ്യ്ണു എല്ലം സ്വന്തായ്ട്ടാ-
ക്കാ പ്രായം വരേക്കും ജീവിച്ചിരിക്വോ ഓ-
ഇല്ലൃ ഒരിക്കലും ഇല്ലൃ കാരണം പിന്നാ ത്ത്ലാ അമ്മൂമ ചെയ്ത ആ ഒരു ത് ന കൊണ്ടാണ് അമ്മൂമ ന്നമ്മളെ ക ഇനിയുള്ള കാലങ്ങള് ഇനി പ്പം ന്ന നമ്മള മക്കള കാലത്ത് തീരേം വേണ്ടിഏല-
ഓ ഒർപ്പല്ലേ-
കാരണം അവരാ ശെരിക്ക് നമ്മള്പ്പം മുറ്റത്ത്ക്ക് എറങ്ങ്ണ്ടോ കു കുട്ടിള് മുൻ
ഇല്ലേ ഞമ്മള അതൊക്കെ ഈ ജീവിത ശൈലിആയിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് അതൊക്കെ- ഞമ്മളെ ജീവിതശൈലിം ഓല ജീവിത ശൈ
ആഹ് ചെരിപ്പ്ടാതെ ന നായി ഇപ്പം ന്നമ്മള ആയ പോലും ചെരിപ്പിടാ ഏ പൊർത്ത്ക്ക് ഇറങ്ങുമ്പോ ചെര്പ്പ്ട് ട്ടോ ന്നപള് പറയ്യാ- കാര്ണം പാ പണ്ടൊക്ക ഞാനൊക്ക ചെരുപ്പിടാതൊക്കെ എത്ര നടന്നിട്ട്ണ്ട് മണ്ണില് ചെൽപ്പം മു മുള്ള് കുത്തും മുള്ളൊക്കെ ഏഹ് മുള്ള് ഇട്ക്കാനൊക്കെ ഒര് തേര്ന്നു ആഹ് അയിനാട്ട ടൈമൊക്കെ ആയിരുന്നു പക്ഷെ ഇന്നത്തെ കാലത്ത് ഒരു കുട്ടികളുടെ കാലിലൊരു മുള്ള് ഒ ന്നും കേറൂല കാരണം ഓര് അതിനനുസരിച്ച് നടക്കുക
ചെരിപ്പ് ഇടാതൊന്നും മക്കളൊന്നും നടക്കൂല്ലല്ലോ
ഇനിപ്പോ സ്കൂളിൽ തന്നെ നോക്കുവോ ഇപ്പൊ നമ്മള് ആർടെയെങ്കിലും മക്കള് നമ്മള് നടന്നു വിടുന്നു ണ്ടോ ഏറി പോയോ ഒന്നോ രണ്ടോ
അത് ശരിയാണ്ട്ടോ ഒക്കെ അധികം വ ലന്നെ ആരിക്കോ അല്ലെങ്കിൽ രക്ഷിതാക്കള് കൊണ്ട് വിടേ
പിന്നെ സ്കൂളിൻ്റടുത്ത് തൊട്ടടുത്തുള്ളവരൊക്കെ നടന്ന് പോക്ന്നല്ല എന്നാലും നമ്മള അടുത്താണെങ്കി പോല അധികം സ് സ്കൂൾ വണ്ടില് പറഞ്ഞേക്കന്നല്ലാതെ കാരണം കുട്ടികള് ലോകം ശെരിക്കും കാണില്ല ഇപ്പം ഒന്നാമത് ഓരോ ഇന്ന് ആരേം വിശ്വസിക്കാൻ പറ്റാത്ത കാലാണ് അതിനെ കൊണ്ടും ആണ് ഏഹ് ഇങ്ങനെയൊക്കെ ചെയ
കുട്ടികളൊക്കെ സ്കൂൾല് പോകുമ്പളേ അമ്മള് ഞമ്മുടെ അടുത്ത്ന്ന് പോയി പിന്നെ തിരിച്ചെത്തുക എന്ന് പറയുമ്പോ അതുവരെ എന്തൊക്കെയാണോ ഒന്നും നമുക്ക് അറില്ലപ്പത്തെ കാലും വെറും ലഹരിന്റെ ഇതിന്റെ കാലും അല്ല ടേ എല്ലോടുത്തും മയക്കുമരുന്ന് കഞ്ചാവ് ഇങ്ങനെ അതും പേടിയാണ് അത് വെച്ച് നോക്കുമ്പോ മ്മള് സ്കൂൾ ബസ്സാണ് നല്ലതും
കുട്ടികളുടെ പെൺകുട്ടികളുടെ ബാഗിൽ അടക്ക ലഹരികള് കിട്ടുന്നുണ്ട്
അതാണ് ആഹ്
അടുത്തൊരു വാർത്തയില് ഞാൻ കണ്ടിട്ടുണ്ട് എന്തിന് ഞാന് ഏഹ് ഇപ്പൊ ഇങ്ങള് കേട്ടിട്ടുണ്ടന്ന് അറിയില്ല ഇപ്പൊ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. നമ്മള് അംഗനവാടിയില് കുട്ടീനെ പീഡിപ്പിച്ചൊരു വാർത്ത കേട്ടിട്ടുണ്ടോ?
ഇല്ല അംഗൻവാടിയിലോ? ഇപ്പൊ വിശ്വസിച്ച അംഗൻവാടിയിലും വിടാൻ പറ്റത്ത അവസ്ഥയായില്ലേ.
അതാണ് ഇന്നലും മിനഞ്ഞന്നൊക്കെ ഞാന് ഫോണില് കണ്ടിരുന്ന വാർത്ത അതെര്ന്നു. അത് എന്താ കൊല്ലത്താണോ കൊച്ചിയിലാണോ ഇൻക്ക് ഓർമ്മയില്ല. ഇവടെ എവിടോ ആണ്. എന്താ അംഗനവാടിൽ ഒരു കുട്ടിക്ക് അസ്വസ്ഥത. വീട്ടിൽ വന്നപ്പോ കുട്ടി ബാത്റൂം പോ പോകുമ്പോഴൊക്കെ അസ്വസ്ഥത പ്രകടിപ്പിച്ചപ്പോ അമ്മയും അച്ഛനും ചോദിച്ചറിഞ്ഞതാ. ആ ചോദിച്ചറിഞ്ഞേല് കുട്ടി കാര്യം പറഞ്ഞു.
അപ്പൊ അംഗൻവാടിലൊക്കെ ടീച്ചർമാരൊക്കെ ഉണ്ടാവൂല്ലേ?
അതാണ് എനിക്ക് ഞാൻ ആകെ ഷോക്ക ആപ്പോത് എന്താ വെച്ചാ ഞങ്ങള അവിടുത്തെ അങ്കൻവാടി അങ്ങനെ അംഗനവാടിൽ നമ്മൾ കുട്ടികൾക്ക് ക കഴിഞ്ഞൽ അങ്കനവാെ ഹെപ്പറ ടീച്ചറും അത് കഴിഞ്ഞ അവ വാതിട ാണ് ചെയ്യുന്നത് അതിന്റെ അപ്പുറത്തേക്ക് പിന്നെ എന്ത ആ ആഹ പക്ഷെ അപ്പൊ എന്താ ടീച്ചർത്തെ മോനാണിത്
ഓ
തീ ീച്ചറിന്റെ മോനെ ഇതിനന് മുന്നൊരു വിലക്ക് വിലക്കിയതാാണ് അത്ര എപ്പോഴും ഇങ്ങനെ അങ്കനവാടി വന്നിരിക്കരുന്ന് പറഞ്ഞത് പക്ഷേ പിന്നീും ഈ കുട്ടി വന്ന് എല്ലാ കുട്ടികളെ പെൺകുട്ടികളൊക്കെ മടിൽെടുത്ത് അങ്ങനത്തെ െ ഒരുമാതിരി സ്വഭാവങ്ങൾ കാണിച്ചു ഞാൻ അങ്ങനെ വിചാരിക്കനി ഇപ്പ ഈ കുട്ടികളെ മടിൽ എത്തുമ്പോഴ ഈ അംഗനവാടി പറഞ്ഞാല് രണ്ട് ബിൽഡിംഗ ഒന്നുംാവില്ലല്ലോ എന്തായാലും മേലെ ടീച്ചറും താഴെ കുട്ടികളും ആവില്ലല്ലോ ഈ ഒരു ചെറിയൊരു സ്പേ സ്ഥല ഉണ്ടാവുള്ളൂ ഇതില് ഈ കു കുട്ടികള് കുട്ടിനോട് ഇങ്ങനെ പെരുമാറത് ഈ ടീച്ചറ് കാണൂലേ എന്നാണ് ഞൻ ചിന്തിക്കുന്നത്
അതാണ് അതല്ലേ ഞമ്മളൊക്കെ പറ ചെറിയ മക്കള ഒന്നും പറയാൻ പോലും അറിയില്ലല്ലോ അവർക്ക് ക്കെ കുറച്ച അയൾക്കട നമുക്ക് പറഞ്ഞഞ് മനസ്സിലാക്കി കൊടുക്കാം ഈ മക്കളൊക്കെല്ലേ
ആ ഞാനിങ്ങനെ ആലോച നമുക്ക് ആകെ ഒരു വിശ്വാസം ഇള്ളത് നമുക്കൊരു അംഗനവാടിയാണ് ഇപ്പ അ അതിലും വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോഴാണക്ക് ആകെൊ ഒരു എന്താ പറയാുക വല്ലാത്തര അവസ്ഥ കേട്ട പൊതുവേ ഉണ്ട് ചെറിയ ഒന്ന് രണ്ട വയസും മൂന്ന് വയസ്സും കുട്ടികളെ
ആ ഉണ്ടേ പക്ഷെ അതല്ലേ ഇതിപ്പോ ഞമ്മള് വിശ്വസച്ച് ഓരോ കൈകളിൽ ഏൽപ്പിക്ക അങ്ങന വണ്ടൊക്ക കൊയാക്കുമ്പോളേ തിപ്പോൊ ചെറിയ മക്കൊക്ക ഒന്നും പറയാന ഒന്നും അറിയാത്ത പ്രായ അല്ലേ
പോയി വരികന്നല്ലാതെ ഈച്ചക്കന അപ്പൊ ഏത് നേരം അങ്കനവാടിലാണ എന്നാൽ
ടീച്ചറെ കൂടെ വരുന്ന ഉണ്ടേക്കുവാണെങ്കിൽ
പിന്നെ ഇനിപ്പോ ഈ കുട്ടിൽ എങ്ങനെ ഉപദ്രവിച്ചാലും തന്നെ ഈ സമയത്ത് കുട്ട കുട്ടി എന്ത എന്തായാലും ദേഷ്യം വരൂലേ എന്തെങ്കിലും കുട്ടി കാണിക്കുന്നുണ്ടാവലോ അപ്പൊ ഇത് ടീച്ചർ കാണില്ലേ എന്നാവോ
കുട്ടി ചെിലപ്പോ കരയയും ഒക്കെ ചെയ്യുവല്ലോ അല്ലേ
ആ ടീച്ചർ ടീച്ചർ ഹെൽപ്പറും ഉണ്ട് ഈ രണ്ടു പേര് ഇത് കാണണില്ലേ നക്ക് ഇങ്ങനെ തോന്നുന്നു ഇവരും കൂടും ഒത്ത നിന്നിട്ട്
അന്വേഷിക്കുമാണല്ലോ കുട്ടി എവിടെയന്നുള്ളത് അങ്ങനവാടി വന്നൊരു കുട്ടി അവിടെ ക്ലാസ്സൽില്ലാതിരിക്കുമോ
ആഹ അതാണ് വല്ലാത്തൊരു അവസ്ഥ വന്നിട്ട് ചെറിയൊരു ചെക്കൻ കൂടിയൊക്കെ വേ എന്താ ഇവനെ ഇതറിഞ്ഞ പാട ഇങ്ങനെ കേസ് കൊടുത്തുന്ന്റിഞ്ഞ പാട് ഇവൻ വേഗം സ്ഥലം ഇട്ടി എന്റെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ട് അവിടുന്ന് പിടി എങ്ങനെയ ഞൻ ഇങ്ങനെ ചിന്തിക്ക ഇവര് എന്തിനാണ് ഇങ്ങനെ ഇത്ന്നല്ല എന്ത് കാല ആയാലും എന്തിനാണ് ഓരോ തെറ്റുകൾ ചെയ്യുന്നത് എങ്ങനായാലും ഇന്നത്തെ കാലത്ത്
പിടിക്കപ്പെടും അതാണ്
പിന്നെ ഈ തെറ്റ്
ഈ കുട്ടി പറയണന്ന വേമെങ്കിൽ അവ കരുതിയിട്ട് ണ്ടാവലേ ഒന്നും അറിയില്ല എന്ന് വിചാരിോ ഇതിപ്പോൊ ഈ കുട്ടി ചപ്പോ അവേഷ വ നോക്കുമോൾക്കങ്ങ കേസ് വരുമ്പോ അക്കാരം വേറെന്തങ്കിലും കുികളക്കെ ചെയ്തോ
ആ ഇതിനന് മുന്നേ വേറെ കുട്ടീനെ ഇതിനന് മുന്നേ ഇത് പോലെ കുട്ടികളായിട്ട് ഇങ്ങനെ സംഭവം ഉണ്ടായിട്ട് ഇവനോട് വിലക്കിയതാണെന്ന് പറഞ്ഞു കാരണം ടീച്ചറിന്റെ ജോലി പോയി ഇനി ഇനി ഇങ്ങനെ അംഗനവാടിയിൽ വന്ന് നിൽക്കരുത്ന്ന് വരെ പറഞ്ഞതാ പക്ഷെ ഞാന് വിളിക്കാട്ടോ
ആഹ